ഇങ്ങക്ക്
ആഹ് എനിക്ക് കൊറോണ വന്നാരുന്നു
ഓ ഓ
ഉം എനിക്ക് മാത്രല്ല ഞങ്ങടെ നാലു പേ ർക്കും വന്ന് അന്ന് ആ വന്നകൂട്ടത്തി എന്റെ എളയ മോക്ക് നാല്മാസവെ ആയിട്ടൊള്ളാരുന്ന്
ആഹ്
ആ നാല് മാസവെ എന്റെ മോക്ക് അതേപോലെതന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞ് എന്റെ അന്ന് എന്റെ മോക്ക് രണ്ട് വയസ്സാ രണ്ട് മൂത്താക്ക് പിന്നെ എന്റെ ഇക്കാക്കും എനിക്കും വന്ന് ആദ്യത്തെ ട്രിപ്പ് ആദ്യ അതായത് ആ ഭയങ്കരം കൂടുതലൊള്ള ഭയങ്കരായിട്ട് പെട്ടെന്ന് വ്യാപിച്ച്ന്ന ടൈമുണ്ടല്ലോ പേടിക്കണ്ട സ സ്റ്റേജ് ആ ടൈമില് വന്ന് ആ ടൈമില് വന്ന് എത്ര ഞങ്ങളൊര് ഒരു മാസത്തോളം ഒരു റൂമിതന്നെ കെടന്നു
ആഹ്
ടെസ്റ്റെയ്‌ത് കാരണം അത്രയും ഇതുവായിര്ന്ന് ആളുകള്
ഇങ്ങളായിട്ട്ല് ഇങ്ങളും മാത്രല്ലേ ഉള്ളൂ വേറാരും ഇല്ലാലോലെ
ആഹ് ഇക്കടുമ്മ ഒണ്ട് ഇക്കടുമ്മക്ക് ആ ടൈമില് വന്നില്ല ഇക്കടുമ്മാണ് ഞങ്ങളെ നോക്കിയത് ഉമ്മ ഈ പറഞൊർക്കെല്ലാം ഇലു കൊണ്ട് വന്ന് ഡോറിന്റെ വെളിയില് കൊണ്ടോന്ന് വെച്ചരും പിന്നെന്ന് വെച്ചാൽ വേറൊരു സംഭവം കൂടുണ്ട് ഈ ഇക്കയാണ് ആദ്യം കൊണ്ട് ട്ടുവന്നു. ഇത്ത കൊണ്ടുവന്നപ്പഴക്കേക്ക് ഇത്തയ്ക്കു പരി ലേഷണങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതുവരെക്കാളും ഞങ്ങൾ ഒരുമിച്ചാണ്. പോയി ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആന് പ്പ ഇല്ല ഞ രണ്ട് പൊടി കൊച്ചങ്ങളുംഅല്ലെ അപ്പൊ എന്റെ ഇക്ക പറഞ് അങ് എന്റെ വീട്ടിൽ പൊയ്ക്കോളാൻ. ഇനി ഇക്കായു മായിട്ട് നൽക്കേണ്ട അങ്ങ് വീട്ടിൽ പൊയ്ക്കോളാൻ. അപ്പൊ ഞങ്ങക്ക് കുഴപ്പങ്ങള എനിക്കും പിള്ളേർക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങള വീട്ടിൽ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ എന്റെ വാപ്പിക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഇത് കഴിഞ്ഞതാ. ആന്റിയോപ്ലാസ്റ്റ കഴിഞ്ഞതാണ്. അപ്പം വാപ്പ എടുത്ത് ഞാൻ പറഞ്ഞു ഇതേ ത് കൊറോണയാണ് വാപ്പി ഞങ്ങളുമായിട്ട് കൂടുതൽ അടുക്കണ്ട. കൊച്ചുങ്ങളെയും എടുക്കണ്ട മാസ്ക് ഇട്ട് വാപ്പി ആ ഒരു രീതിയിലങ് മാറിക്കൊളാൻ പറഞ്ഞു. പക്ഷെ എന്റെ ഉമ്മി ഞങ്ങളുമായിട്ട് നല്ല ഇതായായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ചെന്ന് ഒരു രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്റെ ഇളയ മോക്കും എനിക്കും പനി തലവേദനയും മൂക്കൊലിപ്പും, എല്ലാഉണ്ട്. അങ്ങനെ അപ്പഴ്എന്നെ രാത്രിയപ്പോ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാൻ പോയപ്പോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വന്നാ മൂത്താ ആൾക്ക് സിൻഡംസ് ഒന്നും ഇല്ലായിരുന്നു.
ആ
ലക്ഷണങ്ങളൊന്നുമില്ല. പക്ഷെ അവക്കും ടെസ്റ്റ് ചെയ്തപ്പം ഞങ്ങൾക്ക് മൂന്ന്പേർക്കും പോസിറ്റീവ്. അങ്ങനെ ഞങ്ങടെ കൂടെ കൂടെ രണ്ടു ദിവസം കിടന്നതും തിന്നതും ഒക്കെ എന്റെ ഉമ്മിയല്ലേ.
ആ ഉമ്മാക്ക് ഉമ്മാക്ക് വന്നോ
നമ്മള ഉമ്മി അല്ല ഉമ്മിക്ക് സിമ്റ്റംസ് ഒന്നും ഇല്ല അപ്പൊ ഞങ്ങള ഉമ്മയും കൂടെ ഞങ്ങ ഞങ്ങളങ്ങ് എന്റെ ഹസ്ബന്റിന്റെ വീട്ടിൽ കൊണ്ട്‌ വന്നു അപ്പൊ ഞങ്ങളെല്ലാരും കൂ ന്ന് ഇങ്ങ് വന്നിട്ട് എന്റെ ഉമ്മയും ഇക്കാടെ ഉമ്മായും വേറെ വേറെ റൂമില് ഞങ്ങളെ നാലുപേരും കൂടെ ഞങ്ങളെ റൂമിലും അങ്ങനെ അങ്ങനങ്ങ് പോയി അങ്ങനെ ആ ഒരു മാസം ടൈറ്റായിട്ട് ഇങ്ങനെ നി ക്കുവാ ആ ടൈമില് എന്നെ കൊണ്ടു പോണെ നൊക്കെ വെച്ചാ രാത്രിയാണ് അത് എന്റെ അനിയത്തി ഡോക്ടറാ അപ്പം അവള് വിളിക്കും അവള് ഹോസ്പിറ്റലിലെ തിരക്കും അതേ പോലെ ഓരോ ഫ്രീയും കാര്യങ്ങളും വരുന്ന ടൈമില് ഇതേപോലെ വിളിക്കും എന്നെ കൂടിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് എന്റടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം കാരണം നല്ല കൂട്ടത്തി എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇതായത് എനിക്ക് ന്യുമോണിയ സ്റ്റേജും കാര്യങ്ങളൊ ആതായതാ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പം ബെ ഡില്ല അന്നൊന്നും ബെഡ് ഇല്ലല്ലോ
ആ ഓ ഫുൾ നിറയല്ലേ
കൊണ്ടിട്ടാ പോലും ഗൗനിക്കത്തതും ഇല്ല ഇല്ല അങ്ങനെയല്ലേ കൊറേയെ രണം കിടന്ന് കീറുന്നത് അപ്പഴത്തേക്ക് എന്റെ അൻ ത്തി പറഞ്ഞ് വേണ്ട അവളെ അഡ്മിറ്റ് റ്റ് ചെയ്യേണ്ട ഇത് കണക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലൊക്കെ വിളിച്ച് ചോദിച്ച് സീറ്റ് പാർട്ടിയുടെ മു നെ സീറ്റിന് വിളിച്ച് ചോദിച്ച് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത ഇടുമ്പഴത്തേക്ക് അനിയത്തി പറഞ്ഞ് വേണ്ട അവളെ കൊണ്ടുവരണ്ട അവള കാര്യങ്ങളെല്ലാം ഞാൻ ഫോൺ വഴി ഡീൽ ചെയ് തോളാന്ന് പറഞ്ഞ് എല്ലാ സാച്ചുറേഷനും കാര്യങ്ങളും എല്ലാം ഇതേപോലെ ടൈമില് ടൈം വളെ ഞാൻ ചെക്ക് ചെയ്ത് ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ വീട്ടില് വി ട്ട് പിന്നെ അതേന്നൊള്ള രീതിയിൽ നമ്മളെല്ലാം അപ്പഴപ്പഴ് ചെക്ക് ചെയ്ത് അവക്ക് അയച്ചു കൊടുക്കുവാരുന്ന് അങ്ങനെ ഡോ ഹൈ ഡോസ് രാവിലത്ത അത് എത്ര അഞ്ചെണ്ണം തന്നെ വേണ്ട എത്രയ രൂപയാ അങ്ങനെ ഒരാഴ്ച കഴ ണ്ടായി അപ്പൊ അത് കഴിക്ക്പ കൊച്ചിന് ഫീഡ് ചെയ്യണ്ടന്ന് പറഞ്ഞു പാല കൂടി മാറ്റിയേക്കാൻ പറഞ്ഞു നല് മാസ ആയ വച്ച അ പറ കൊച്ചിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് ബാധിക്കും അതുകൊണ്ട് കൊച്ചിന് യാതൊരു തരത്തിലും പാല് കൊടുക്കണ്ട പൊടി പാല് കൊടുത്തോളാംന്ന് പറഞ്ഞു ആഹ അങ്ങന പിെ പിന്നെ അന്നത്തോടെ കൊച്ചിന്റെ പാലൂടെയും തീർന്ന് അന്ന് പാലും ഓയി തീർന്ന് ക്ഷണം കൊക്കാൻ പറ്റുന്നില്ല തിന്റെ ഗുളികയുടെ എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെയ ആായി അങ്ങ് മാറി ഒരുപാട് നാള എടുത്തു എനിക്കതിനകത്ത് നോക്കിയായിട്ട് വരാന് കാരണം ശ്വാസംമൊട്ടും കാര്യങ്ങളും ഒക്കെ ഒക്കെ വന്ന രാത്രിയൊക്കെ കൊണ്ടുപോകുമ്പോ എനിക്ക് പേടിയായിരുന്നു
കൊറന്റൈൽ ഒന്നും നിന്നില്ലല്ലോ ലേ മറ്റേ ആ എല്ലാരും അല്ല ഉ എങ്ങള് സ്വന്തം വീട്ടിലായനൊക്കെ ഉണ്ട്
പോടെ പോയിൽ
ആഹ ഇത് ക്വാറന്റൈനിലൊക്കെ കഥകൾ എങ്ങനെ കേൾക്കുമ്പോ ചിരിയും വരും
ആഞ ഞങ്ങളെ വീട്ടില് ഞങ്ങള ഇക്കാട അനിയന എ ഗേറ്റിന്റെ വെളിയിൽ കൊണ്ടുവന്ന് സാനം വെച്ചിട്ട് ോഡുക പേടിയായിത് തങ്ങതേ കേട്ടെ അങ്ങനെ ഞങ്ങളെ നോക്കാൻ നിന്ന് എന്റെ ഉമ്മക്ക് ും ആയി അങ്ങനെന്നെ യും ഈ കടമ്പക്ക അത സെപ്പറേറ്റ് റൂമിലായി അ ടച്ച സഹായിച്ചു വന്നില്ല എല്ലാരെയും നോക്കിയതും എടുത്ത അതല്ല പിന്നെ അതേന്നും പറഞ്ഞ നമ്മള് പിന്നെ പൊറത്തന്നാളെ വിളിച്ച് മറ്റേ പുകേടിയും കാര്യങ്ങളും ക്കെ ഉണ്ടായിരുന്നല്ലോ മൊത്തം ക്ലീൻ ചെയ്യി ച്ച് മൊത്തം പൊകച്ച് എല്ലാം ചെയ്യിപ്പിച്ച് സെ ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാം സ്റ്റേജ് കൊറോണയായില്ലേ പിന്നെ കൊറ ച്ച് ള് കഴിഞ്ഞപ്പോ അങ്ങനെ വന്നില്ലേ
അതെ അതെ
അത് വന്നപ്പോഴത്തേക്ക് കടമ്മാട്ടായി
ഏ അപ്പൊ എല്ലാർക്കും വന്ന് പോയി
പ്പ ല്ലായിര്ന്ന് ഇക്കാടെ
ആ
ഏ അത് പക്ഷെ രണ്ടാമത്തെ സ്റ്റേജ് വലിയ ഇതില്ലായിരുന്നു ഈ ആദ്യത്തെ ആ ഒരു ആദ്യത്തെ എന്തുവായിരുന്നു ഓടി നടന്ന ആളുകളെ പിടിക്കലും
എത്ര മരിച്ചതിലേ ജേസീബിയോണ്ടൊക്കെ ഇടുന്ന കാണുമ്പോ ആ
അങ്ങനെയൊക്കെ അത് ഓർക്കുമ്പഴും പറയുമ്പോഴൊക്കെ നമുക്ക് ഇപ്പ ചിരി
അതെ ആ അന്ന് അന്ന് കരഞ്ഞേന് കണക് ഇല്ല പേടിയേനു പൊറത്തെറങ്ങാന് അന്നൊക്കെ ഞമ്മക്ക് ക്കെ പന്ച്ച്ക്ക്ണ് ന്ന് ട്ട് ഇന്നോടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ മേ ഭയങ്കര പെയിനാണല്ലോ ഭയങ്കര പെയിനാ പക്ഷ സഹിക്കാൻ പറ്റാണ്ടായപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ വൈക്കേ പോയില്ല ആ ഇപ്പ ഞാൻ അങ്ങനെ എന്റെ പിന്നെ അങ്ങനെ അങ്ങ് മാറി എല്ലാരും പറഞ്ഞ് കൊറോണ വന്നു പോയതേരിക്കും അക്കോലത്തിലായിന്നു പനിച്ചിട്ട്
അ നമുക്ക് രണ്ട് തവണ ടെസ്റ്റ് ചെയ്ത് ഇപറഞ്ഞ പോണ്ക് അന്ന് പോസിറ്റീവ് ആണെന്നഞ്ഞാൽ അതും പിന്നെ നെഗറ്റീവ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പോയി ഒരു ടെസ്റ്റിങ്ങും ഉണ്ടല്ലോ
ആ
അങ്ങനെയൊക്കെ ചെയ്തു അതൊരു സംഭവ അപ്പ അതേ കണക്ക് പേടിക്കേണ്ട കാര്യല്ലേ അടുത്തത് പ്പൊ പിന്നെ നിപ്പാ വീണ്ടും ഉണ്ടല്ലോ
ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ആ ഇപ്പൊ വീണ്ടും വന്നിട്ടണ്ട്
ഇപ്പോ ല്ല ശിഖല്ല ഒക്കെയ ഇവിടൊക്കെ ഒ ഈ ജില്ലയിലൊക്കെ ഉണ്ടന്ന് പറയുന്നു
ശിക്കിലല്ല ഇല്ല
കൊച്ചുങ്ങക്കൊക്കെയാണ്
ഉം ഓര് ആ ഈ ഓരോ അസുഖം വരുമ്പോ അതിനനുസരിച്ചിട്ടുള്ള പേരും കിട്ടുന്നുണ്ടല്ലോ അല്ലെ
അത് വേറെ പ
അതല്ല അങ്ങനെയല്ല പനിപ്പ വന്നപ്പോല്ലേ എല്ലാരും നിപ്പ നി പനി നിപ്പന്ന് വെച്ചാ പനി പനി തിരിച്ചിട്ടതാണ് ഈ നി പ്പാന്ന്റിയുന്നു അള്ളാ ഹ്
സൗവ ണ്ട അതേപോലല്ലേ ഈ ഇപ്പൊ ഓരോ കാറ്റ് സുനാമിയൊക്കെ വരുമ്പോ ഇതിനൊക്കെ പേര് എങ്ങനാ കണ്ടു പിടിക്കുന്നത് എന്തെല്ലാം പേരുകളാ കണ്ടുപിടിക്കുന്ന വെറ തിയ റേറ്റ്
ല്ല പേരുകള ഓരോ പേര് കേക്കുമ്പോ എങ്ങനെയൊക്കെ
ആ അതില്ല അവിടെ ഇരിക്കുന്നവര് ചെയ്യുന്ന പേരുകളായിരിക്കാം അല്ലാതെ ഇപ്പോ ഒരു സുനാമി ഒരു ഒരു കടല എരച്ച് പറച്ച് കയറി വന്ന അത് ഇതായിട്ടാണോ വരുന്നത് അവിടെ ഇപ്പൊ ഇരിക്കുന്ന ടീമുകളുണ്ട് ഉണ്ടല്ലോ
ആ ആ
ഉം അവരിടുന്നതായിരിക്കാം
നല്ലല്ലേ കറക്റ്റ് ഒരാ അസുഖം വരുമ്പോ അല്ലെങ്കിൽ ഒരു വെള്ള എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തെേ കറക്റ്റ് പേര കിട്ടുന്നുണ്ട് അതാണ്
ഉം
ഓപ്പക്കാനമ്മങ്ങളെ കൂടെ ണ്ട്
എന്തോടാ
വെക്കാ
ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആ ഇപ്പോ രാത്രിയൊക്കെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാവോ
ആ ഉണ്ട് ഇവിടെ എല്ലാർക്കും ഓരോ തുള്ളി മതി ആകെ വെക്കുന്നത് ഓ ഒരു നാഴി വച്ച കൂടാ ഒന്നര നാഴി രണ്ട് നാഴി കച്ചിടുൂലാന്ന് തോന്നു എന്നാലും ബാലൻസ് കൊണ്ടു
ആ
ആ അപ്പൊ എല്ലാർക്കും ഇച്ചിരി മതി അധികം ആ കഴിക്കത്തില്ല
ചോറ
ന്നെ ചോറ് കഴിക്കാൻ ഇവിടെ എന്റെ വീട്ടിലൊക്കെ രാത്രി തിന്നാൻ നാസ്തയാ ചോറില്ല പത്തിരിയോ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അങ്ങനെയൊ ന്തെങ്കിലൊക്കെ
ആണല്ലേ
ഉച്ച വരും നേരാണ് കൂട്ടിലും ഞങ്ങള് ആണുങ്ങൾ ആരുമില്ലെങ്ക ഞങ്ങൾ തന്നെയാകുമ്പോൾ ഉച്ചക്കത്തെ ചോറ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും നമ്മള് കഴിക്കേണ്ട അല്ലാതെ മക്കൾ കഴിക്കൂല മക്കൾ അന്നേരം കൊണ്ട് ഫ്രിഡ്ജിൽ ബ്രഡും ജാം ഉണ്ടെങ്കിൽ അ എടുത്ത കഴിച്ചിട്ട് ഓര് ഒറങ്ങും
ആ അത് അങ്ങനെ ശീലം ആയതുകൊണ്ടാണ് അവിടെ എന്റെ ഇത്താടെ മക്കൾക്കും രാത്രി കാപ്പി തന്നെ വേണം. അവര് ചോറ് കഴിക്കത്തില്ല
ആ ആ
എന്റെ പിള്ളേർക്ക് ഞാൻ അന്നേ കൊടുത്ത ശീലിക്കുന്നത് കൊണ്ട് അവർക്ക് ക്ക അവര് പ്രശ്നമില്ല ഞങ്ങടെ വീട്ടിൽ പോകുമ്പോൾ ഇത്താടെ മക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കും കാപ്പി മതി
ആ
ആ അങ്ങനത്തെ ഒരു രീതിയാ
എന്നാ ശരിട്ടാ
ആ